അവിടെ പോയിരുന്നോട്ടോ. ഞാൻ വിളിക്കാം ഹലോ ആഹ് മക്കളോട് പറഞ്ഞാണ്.
ഹ ഹ ഹ എന്തക്കെ
ഒന്ന്വിലെ ഒന്നില്ലെച്ചി ഞാനിപ്പോ ഹോസ്പിറ്റി ൽ പോയിട്ട് വന്ന് കേറിയ രു പ ത്തിൻറ്റായേതേ ഉള്ളു. മോന് സുഖല്ലര്ന്ന് പോയിട്ട് വന്ന് കറിതേള്ളൂ.
എന്ത് പറ്റി മോൻക്ക് പനിയാ ആഹ്
പനിയും വയറു വേദന. ഇന്ന് തൊടങ്ങിയതേള്ളൂ പനിയും വയറ് പ്പോ ഹോസ്പിൽ പോയിട്ട് ഇങ്ങ് വന്ന് കേറിതെള്ളൂ
ഉംഉം ഉം ഉം ഇപ്പൊ ഈ മയ ക്കാലത്തുള്ളപ്പനി ശ്രദ്ധിക്കണം.
ആഹ് ഇപ്പത്തെ പനികളെല്ലാം പേടിക്കണ്ടതാണല്ലോ?
ഉം
അപ്പൊ തൊടക്ക വന്ന പാടെങ്ങ് കൊണ്ടോ യിട്ട് ആഹ്
അവിടെന്താണ് മഴടക്ക ബുദ്ധിമുട്ടുണ്ടോ
മഴയെച്ചി ഭയങ്കര മഴയാണ്.
അതല്ലേ ആഹ്
ഇന്നലെ മിനിങ്ങാന്നുവക്കയിട്ട് നല്ല മഴയാന്ന്
ഉം ഉം ഉം ഉം
അങ്ങ് അങ്ങോട്ട് എങ്ങനെയാ മഴ അങ്ങോട്ട എങ്ങനെയാ മഴ
ഓ ഇന്നലെ നല്ല തകർത്ത് പെയ്യാരുന്നു ഈനേരത്തൊക്കെ മഴ ഇന്ന് രാവിലെ ഉണ്ടായി മഴ ഇന്ന് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ രാവിലെ കുറ കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ടൊക്ക വെയിലൊക്കെ കുതിച്ച് നോർമലയിട്ട ഇങ്ങനെ നിൽക്കുന്നുണ്ട് അന്തരീ
ആഹ് നമുക്ക് വെയില് കണ്ടിട്ടപ്പ കൊറയായി
ആഹ് ആഹ്
മഴയും കൂടിയകുമ്പോ ആ മഴയും കൂടി ആകുമ്പോ പെട്ടെന്ന് അസുഖങ്ങള് വരും
ആഹ് അതന്നെ എത്ര പിള്ളേരുണ്ട്.
രണ്ടു പേര്
ആഹ് ആഹ് മൂത്തളാണോ
അല്ല മൂത്ത് അല്ല രണ്ടാമത്തേന്
ഉം ഉം
ഏ അതുകൊണ്ട് ഏ ആൺകുട്ടി മൂത്തത് മോള് പിന്നെ രണ്ടാമത്തത് മോന്
ആഹ് ആഹ് ആഹ് എത്രയെ പഠിക്കുണ്
ആ മോള് മൂന്നില് മോന് യു കെ ജിയില്
ആഹ് ആഹ് ആഹ് ഒരാക്ക് വന്ന് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാർക്കും വരൂല്ലേ അതൊക്കെ
ആഹ് മോക്ക് സുഖല്ല മോക്ക് ഇത് പോലെ വയറ് വേദനയായിരുന്നു അവിടന്ന് മുന്നേ മരുന്ന് മേടിച്ചു കൊടുന്നേ അപ്പം മോന്ന് വേനയ പനിയും വയറു വേദനയും.
ആഹ് ആഹ്
ഇനിപ്പൊ ഇപ്പ പരക്കെയുണ്ടല്ലോ എലിപ്പനി ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം പുതിയെ പുതിയ പുതിയ രോഗങ്ങളല്ലേ
ആഹ്
വെച്ചൊണ്ടിരിക്കാൻ പറ്റുവല്ലോപ്പൊ
ആഹ് അതന്നെ
വയറുവേദന എന്താന്നാവോ ഭക്ഷണം കഴിക്കണില്ലേ
ഭക്ഷണം ഒക്കെ കഴിക്കുന്നുണ്ട് ഇനിയിപ്പം പനിയും വയറുവേനയും ആയതു കൊണ്ട് ഇനി അപ്പം തിങ്കളാഴ്ച ഒന്ന് കൂടി കൊണ്ട് കാണിക്കാനാ പറഞ്ഞത് ടെസ്
ആഹ് ആഹ് അപ്പൊ ഇനി ഫുഡ് കഴി ക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ ഗ്യാസിന്റെണ്ടാവാൻ ചിലപ്പോ പനിയടേതായ ബുദ്ധിമുട്ട് ട്ടുണ്ടാവും പനിക്കുമ്പോഴും നമുക്കൊരു ഭക്ഷണത്തിനോടൊക്കെ ഒരു ഇതുണ്ടാവും അപ്പം അങ്ങനെ വയറുവേദനാ
ആഹ് ഇപ്പൊ ഇവിടെയെല്ലാം പരക്കെ ഈ മഞ്ഞപ്പിത്തവും ഒക്കെയുണ്ടേ
അതെ ആഹ് ആഹ് ആഹ്
അപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടോന്നൊക്കെ നോക്കാന്നും പറഞ്ഞോക്കി ആഹ് ടെസ്റ്റ് ചെയ്ത് നോക്കണം പോലും എനിക്കൊന്ന് വന്നായിരുന്നു അപ്പൊ എന്റെതും കുറഞ്ഞു അപ്പൊ ഇനിയിപ്പ മക്കൾക്ക് വരുമോന്ന് അറിയത്തില്ല ഇങ്ങന പയർ വയർ വേദന പനിയൊക്കെ ആയത് പറഞ്ഞേ
ആ എന്ത് വ എങ്ങനെ എന്ത് വന്നാന്ന്
അത് അങ്ങനെ എങ്ങനെ വന്നന്നറിയത്തില്ല നമ്മുക്കും അങ്ങനെ വന്നു പോയി
ഉം ഉം ഉം ഉം
അപ്പം പിന്നെ മക്കളും ഇവിടെത്തന്നെയല്ലേ
ഉം
അപ്പം അപ് പ്പം പിന്നെ പനിയും വയർവേനയായപ്പം ഡോക്ടർ പറഞ്ഞു ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒന്ന് ടെസ്റ്റ് ചെയ് രണ്ട് വട്ടം ടെസ്റ്റ് അത്രൊക്കെ നോർമല ആന്ന് കുഴപ്പ അപ്പം പറഞ്ഞ എപ്പ ഇതൊക്കെ വരുന്നത് എപ്പോഴാന്ന് പറയാൻ പറ്റില്ലല്ലോ
ആഹ്
അത് കാരണം പിന്നെ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണന്നാ പറഞ്ഞെ
ആഹ -ആ -ആ- ആ്
അയ്യോ വരാ നമ്മുടെ പ്രാർത്ഥന വരല്ലേ എന്നാണോ
ആഹ ഒന്നും വരാണ്ടിരിക്കട്ടെ
ആഹ് വന്നു കഴിഞ് കഴിഞ് കഴിഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് തന്നെ അറിയാം എന്റെ ബുദ്ധിമുട്ട് എന്താന്ന്
ആ പിന്നെ യു കെ ജി പഠിക്കണ ആളല്ലേ ആളല്ലാ നമ്മ പിന്നാലെ എടക്കണം
യു കെ ജി പഠിക്കുന്നന്റെ ഈ വന്ന് കഴിഞ്ഞ ഭക്ഷണൊക്കെ എത്തിയോ ഭക്ഷണം കഴിക്കുന്ന ബുദ്ധിമുട്ടാണ്
ഉ പറ്റന്ന് പറയുമ്പോ
പറ്റീന്ന് പറയ്പോ നോൺ വെജ്
അല്ലാ അപ്പൊ ആയുർവേദിക്ല്ലല്ലോ
ആയുർവേദമാണെങ്കലും ഇംഗ്ലീഷ് ആണേങ്കലും പിന്നെ പറ്റിയൊണ്ട്
ആഹ ഇംഗ്ലീഷില് പത്തിയണ്ടോ
ആഹ പാല് പിന്നെ പാലൊന്നും കുടിക്കത്തില്ല എനിക്കൊന്നും പാല് കുടിക്കത്തില്ല
ആ ആഹ്ശേരി
കഞ്ഞി പച്ചക്കറി
ആഹ ആഹ ആഹ
എണ്ണ പറ്റില്ല തേങ്ങ പറ്റില്ല തേങ്ങ അരച്ചകറി പറ്റിയാല തേങ്ങ പറ്റിയാല അങ്ങനൊക്കെ ഒത്തിരി ഇതുണ്ട്
ആഹ അത് ശരി
ഉം ഭയങ്കര ബുദ്ധിമുട്ടാന്ന അപ്പൊ
കുട്ടികൾക്കൊക്കെക്കെ വന്ന കഴിഞ്ഞാൽ ഭയങ്കര പാടണപ്പൊ
ആ ര ഞാനിപ്പോ തന്നെ ഒരു രണ്ട് മൂന്നാഴ്ചയായി അങ്ങനെ അതേ ലെവലിരിക്കുണു
പേരിലാണ് പേടി
ആഹ വല്ല കൊഴപ്പില്ലന്ന് പറഞ്ഞെഞാ മാറ്റി നിർത്താൻ പിള്ളേരെ അടുത്തോട്ട് വിളിക്കോ കൊണ്ടരുവോ അല്ലെങ്കിൽ അടുത്തിരി
ഇങ്ങനെ സംഭവിക്കുമ്പ നമ്മന്ന് ശ്രദ്ധിക്കാവുല്ലേ എന്തായാലും കുട്ടികളുള്ള കൂടുംബല്ലേ
പിന്നെ കുറഞ്ഞൂന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ അവരെ അങ്ങനെ കൂടുതലായിട്ട് കെയർ ചെയ്യാൻ അങ്ങോട്ട് പോകലില്ല കാരണം നമ്മുടെ കയ്യിന്ന് ഒര് പറ്റ് പറ്റരുതല്ലോ ആ മുറിക്കാത്തോട്ട് പോല ആഹ മുറി ക്കാത്തോണ്ട് പിന്നെ അവര് ഡോക്ടർമാർ പറഞ്ഞു വരാനുള്ളതാണോ എങ്ങനെയാണേങ്കലും വരുന്ന് പറഞ്ഞു
ആഹ ആ
നമ്മള് ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലങ്കിലും ആഹ നമ്മള് നോക്കാാനുള്ളത് നമ്മള് നോക്കുന്നുണ്ട് പിന്നെ വരാനുള്ളതാണങ്കി പിന്നെ ഇനി എന്താ പറഞ്ഞാലും ഏ... എന്താ പറയാ ഓട്ടോ വിളിച്ചിട്ടാണേിലും വരും എന്ന് പറഞ്ഞപോലെയായി വരാനുള്ളത് വരട്ടെ
ഹ് -ഹ് ആഹ അതെന്നെ
അയ്യോ വരാതിരിക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളൊന്നുല്ല
ഉം
ചേച്ചിക്ക് മ ആ മക്കള്?
ആ രണ്ടാള്
ആഹ ആഹ
ഒരാൾക്ക് വന്ന് കയിഞ്ഞ് കയിഞ്ഞാൽ പിന്നെ അടുത്തയാൾക്ക് എന്നാണെങ്കിലും ഉണ്ടാവും
ആ അതെ
അയ്യോയ്യോ ഫുഡൊക്കെ കയിച്ചോ?
ആഹ കഴിച്ചു കഴിച്ചു
ആഹ ഞാൻ വന്ന് കേറിതേള്ളൂ ഇനി ഒന്നേന്ന് തുടങ്ങണം
ഉം അതന്നെ നമ്മ ഒരു വഴിക്ക് പോയിട്ട് വന്ന് കേറി കഴിഞ്ഞാ പിന്നെ ക്ഷീണായിട്ട് കിടക് ക്കാനേ തോന്നു
ആഹ് കൊറച്ചുകൂടി നേരത്തെ വരായിരുന്നു ആഹ പനി കുറയാത്ത കാരണം കുറേ ലേ
ഉം ഉ ഉ കുട്ടി ട്ടിക്കും വയ്യ ഒക്കെ ഇതാ ട്ടയേർഡ് ആയിട്ടുണ്ടാവുംല്ലേ
ആഹ് ഇല്ല അങ്ങനെ കൊഴപ്പില്ല എനിക്ക് പിന്ന ഒരുമാതിരി ഓക്കെ ആയത് കൊണ്ട് അത്ര കൊഴപ്പില്ല അപ്പം മോന്റെ കാര്യം ഓർക്കുമ്പോ നമുക്ക് പിന്നേ വേജാറാ
ആഹ അതന്നെ ഇനിപ്പാ എന്താ ഭക്ഷണം?
അയ്നി കഞ്ഞി അവനിക്ക് കഞ്ഞിയേ പറ്റുള്ളൂ
ആഹ ആഹ ആഹ ആഹ
വേറൊന്നും കഴിക്കാനായില്ല
ഉം കഞ്ഞിയൊക്കെ ആക്കീട്ടുണ്ടായ
ആ് ഉണ്ട്
ഉം ഉം
അല്ല വേറെ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുമോ? ഇല്ല നമ്മൾ നോക്കാനുള്ളോ നമ്മൾ തന്നെ നോക്കണ്ടേ പിന്നെ ഇരുന്ന് പോയാ പോയ പോയതന്നെ
ആഹ അതന്നെ അപ്പൊ പിന്നെ നിങ്ങക്ക് ഫുഡിനൊക്കെ എന്താ കറി
എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും പച്ചക്കറികൾ കൂട്ടാം
ആഹ് ആഹ്
ഇന്നത് വേണന്നൊന്നുല്ല
ആഹ ആഹ്
എന്നാണെങ്കിലും മൂന്ന് മാസം കഴിയണം മര്യാക്ക് ഭക്ഷണം കഴിക്കണ
ആ് അതിന്റെക്കെ ഒരു രുചി വിവരങ്ങളൊക്കെ
രുചിയ ആ രുചി ഇല്ല ആ കഞ്ഞക്ക്ന്ത കഞ്ഞിയും എന്തെങ്കിലും ഇത്തിരി ഇല്ല അത് പറ്റൂ ഇല്ല ഇല്ല ഇല്ല പറ്റൂല്ല
ആഹ് അതും പറ്റില്ലല്ലേ
ഇല്ല എരിവ് പുളി ഉപ്പ്
ഓ
ഈതൊട്ടും പറ്റൂല
ആ ആഹ പിന്നെ ഒക്കെ ഇങ്ങനെയ ചമ്മന്തിക്കെ ചമ്മന്തിയൊന്നും പറ്റൂലപ്പോ ഏരിയല്ലേ
ആഹ് ഇച്ചരി ആ്ദ്യമൊന്നും പറ്റുല്ലായിരുന്നു ഇപ്പൊ പിന്നെ ഇച്ചിരി ഇച്ചിരി കഴിച്ചോന്ന് പറഞ്ഞു പക്ഷെ എന്നാലും നമ്മള് നോ നോക്കാനുള്ള നമ്മള് നോക്കണമല്ലോ
ആഹ അതെന്നെ അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് ഒരുമാതിരി ഭേദ ം വരുന്നതെ നമ്മൾ ശ്രദ്ധിക്കണേതിന്റെ പേരിലാണ് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ അവരെ എത്തിയത്
ആഹ പിന്നെ ഡോസ് കൂടിയ മരുന്നാണ് മരുന്ന് ഇപ്പൊ പിന്നെ ഡോസ് കുറച്ച് മരുന്ന ഒരു ഡോസ് കൂടിയതാണെന്ന് പറഞ്ഞാലും ഭക്ഷണം കഴിക്കണെങ്കിൽ നമുക്ക് വായിക്കൊരു രുചി വേണ്ട
ഉം അതെ
മ് പി എന്നാന്ന് ചോദിച്ചാല് ഈ മറ്റേ ചെറുപയർ പുഴുങ്ങി ചെറുപയർ ചാറു വേ അപ്പൊ അതാമ്പ ഇച്ചിരി ഉപ്പില്ലായാലും പുളി എരിവില്ലലും അങ്ങ് അത് കൂട്ടിങ്ങ് കഴിക്കും
ആഹ് ആഹ് ആഹ്
മീറ പച്ചക്കറിയോട് അത്ര ഇഷ്ടല്ല
അതെ ഹ് ഹ്
എനിക്ക് വേറെങ്ങനെ പച്ചക്കറികളോട് അത്ര താല്പര്യ ഇല്ല പിന്നെ ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു
ആഹ് ഉം ഉം
പിന്നെ കൂ പറ്റിയ ആഹ് ചെറിയ ഇഷ്ടമാണ് ഇ സാമ്പാരൊക്കെ വെക്കുമ്പം അതിന്റെത്ത് മസാലകള് എരിവ് ഉ പ്പ് ഇതെല്ലാം വേണ്ട പുളിയൊക്കെ വേണ്ടല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിനും കൊള്ളൂല്ലല്ലോ അതുകൊണ്ട് അയിതിനോട് അത്ര വല്യ ഇതില്ലേ ഇപ്പൊ അതിനും വായിക്കരു രുചി ഇല്ല
ഉം ഉം ഉം ഇനി അത് കുറച്ച് പിടിക്കണം ശരിയാവണമെങ്കിൽ ആഹ് പനി വന്നത് കാരണംമാണ് സാധാരണ നോർമ്മല് നമുക്കൊരു പനി വന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക്ണ്ട്
ആഹ ഒന്ന് ഒന്ന് ശരിയാവണെങ്കിൽ കൊറെേ സമയം ഇടുപൂലേ എന്ന് പറഞ്ഞാ ഇനിയിപ്പോ വായിക്കൊക്കെ ഒരു രുചി വരണം ആതങ്ങനെ നമുക്കൊന്നും ഉള്ളൂ നമുക്ക് മക്കൾക്കൊന്നും ആവരുന്ന ന ഒര ഒറ്റൊരു
ആഹ് ആഹ്
പിന്നെ അവര് പറയുന്ന നമ്മൾ എന്നാ ശ്രദ്ധിച്ചാലും വരാനുള്ളതാണെങ്കിൽ എവിട്ടെങ്കിലും
ഹ ഹ എത്തിക്കോളും
എവിടെന്നെങ്കിലും കേറി പിടിക്കുന്ന് പറഞ്ഞേ
ഉം
നമ്മൾ എത്ര ശ്രദ്ധിച്ചുന്ന് പറഞ്ഞാലും മക്കളൊക്കെ വലിയ ആൾക്കാരാ
തിളപ്പിച്ചറിയ വെള്ളങ്ങളൊക്കെ ആക്കിട്ട് കൊടുക്ക് ആഹ് വല്യയ ആഹ്
കൊഞ്ഞിനെ അവിടെ അടങ്ങിയിരിക്കുമോനെ
ആഹാ വാശിണ്ടൊ പനീടെ പനീടെ വാശിണ്ട് വൾക്ക്
ആഹ് ചെറുങ്ങനെ
ആഹ് ആഹ് ആഹ്
ആഹ്
പിന്നെപ്പോ ഇന്ന് നാളെയും സ്കൂളല്ലല്ലോ
ആഹ് എന്റെ നാട് ഏഴന്തിപ്പൂ തിങ്കളാഴ്ച ഒന്നും കൂടെ കൊണ്ട് യി കാണിച്ചു നോക്കണം
ആഹ് ആഹ് ആഹ് ഇന്നിപ്പോ ഇവിടങ്ങളിലൊക്കെ അവധി പ്രഖ്യാപിച്ചത് സ്കൂള ഇല്ല എന്നാല അവധിയ ആയിരുന്നു
ആഹ് നമുക്ക് ആഹ് നമുക്ക് പറഞ്ഞില്ല പറയാണെങ്കിൽ
അതല്ലേ ഞങ്ങളിവിടെ കവതിന് പെട്ടെന്ന് ഗവണ്മെൻറ് അവധി പ്രഖ്യാപിച്ചിട്ടേ ഞങ്ങക്ക് അങ്ങനായിരുന്നു പക്ഷെ ഇന്ന് പിന്നെ ശനിയാഴ്ച അയിന്റെ പേരില് സ്കൂളില്ലല്ലോ
ആഹ് ഇന്ന് പിന്നെ ഇല്ല പൊതുവെ ഇല്ല നമ്മുക്ക് ഇവിടെ കണ്ണൂരൊന്നും പറഞ്ഞ് കേക്കില്ല
ആഹ് ആഹ് ആഹ്
ഉം നിങ്ങളുടെ നാട് എവിടെയാണ്
അങ്ങതൊരു ശുചിപാക്കേജ്
തൃശ്ശൂര്
ഉമ് ഇവിടെ അവധി പ്രഖ്യാപിച്ചിട്ട് അവധിയായിരുന്നു.
ആഹ് ആഹ് ആഹ് തൃശ്ശൂർ തൃശൂര് ആണ്. ആഹ് ഉണ്ട്ണ്ട് എന്റെരു ബന്ധുക്കാര് അവിടെയുണ്ട് അത്ണ്ട് ണ്ട് വ് പണ്ടൊരിക്കെ വന്നിട്ടുണ്ട് എന്റെ ബന്ധുക്കാരുണ്ട് അവിടെ ഒരു അമല ഹോസ്പിറ്റലില്ലേ
ആഹ് തൃശ്ശൂര്
ആഹ് അവിടെ എവിടെയ് ആയിട്ട് അവന്റെ അടുത്ത് എവിടെയയിട്ടാണ്.
ആഹ് ഹാ
ആഹ് പക്ഷേ ഞാൻ വന്നിട്ട് വർഷം ആഹ് വർഷങ്ങളായോടെ
തൃശൂപൂരം പ്രസിദ്ധ ധിയാണ്.
അതറിയാ ആഹ് തൃശൂർപൂരം തൃശ്ശൂരൊക്കെ എനിക്കറിയാം അവിടെ അമല ഹോസ്പിറ്റലിന്റെ അടുത്ത് എവിടെ ആയിട്ടാണ്. അവിടുന്ന് കുറച്ച് എവിടെ പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോണം പോലും.
ആഹ് ആഹ് ആഹ്
എന്ന ആയിക്കോട്ടെ ചേച്ചി സമയം ആഹ് ആഹ് തൃശൂർ വരണംന്ന് ആഗ്രഹംണ്ട് ചേച്ചി പക്ഷെ വരല് നട നടക്കുല ഇവങ്ങോണ്ടൊന്നുംഇല്ല ഇല്ല ഇല്ല ഇവ ഇവരെ കൊണ്ടൊന്നും വല്ല നടക്കൂല.